ഞ്ഞില്ലേ
ആഹ് എന്തൊക്കെർത്താനം.
എന്തൊക്കെ സുഖം എന്താ മഴൊക്കെണ്ടോ?
മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് പെയ്യില്ല ഒന്ന് പെയ്ത് പെയക്ക് തൊന്ന്ണു.
ഏ ഇവിടക്ക ഒന്ന് പെയ്ത് ചോർന്നു.
ആഹ് ഒന്ന് പ പാ പുറത്തേക്ക് വന്ന നോക്കുമ്പോ ഇ കട്ട ഇങ്ങനെ നനഞ്ഞെട്ക്ക്ണ്ട് മുറ്റത്ത്. ചെറുതായിട്ടൊന്നും അങ്ങനെ ഒരു വലിയതൊന്നും കാണണില്ല.
ഏ അപ്പൊ എന്താ മുറ്റതക്കൊന്നും ഇറങ്ങീല്ലേ കടന്നു ഉറങ്ങിനു നോമ്പോ റ്റ്ണോ?
ഞാന് ഒന്ന് മോന് ഉറക്കിയപ്പോ ഒന്ന് കണ് മാളി.
ഏ നോമ്പുണ്ടോയിച്ചാ.
ഇല്ല ഇ ഏ ഇത് തന്നെ പറ്റൂല.
ആഹ പിന്നെ പ്രശ്നല്ലല്ലോ എന്താപ്പ നാളെ ഫുഡൊക്കെ റെഡി ആ എറച്ചും കോഴക്കൊ കിട്ടിയോ?
എന്താ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ ചാക്കണ
ഏ അല്ല ഫ്രൈഡ് റൈസ്പ്പ ആയ ലോക്കത്തിള ഓളാണ് പറഞ്ഞനി ഓള് മാറ്റിയോ?
ഒളാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഇ വീട്ട നിന്ന് ഇപ്പ ഉമ്മ വിളിച്ചപ്പോ തറവാട്ടിൽ നിന്ന് അവിടെ വിരുന്ന് ബിരിയാണിയാണ് അപ്പൊ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്
ആഹ ആഹ്
ഇമ്മപറഞ് ഫ്രൈഡ്റൈസ് കാണിച്ചാ പ എനിക്കും. തിന്നാ പറ അപ്പൊ ഞാ ഫ്രൈഡ്റൈസ ഒക്ക് മാറി ഓള് പിന്നെ സുർഗിയാനിക്ക് മാറി.
ആഹ് ആയിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മു തമ്മ് മാറിയ മതി. എന്നാ പിന്നെ പ്രശ്നം പ്രശ്നല്ലല്ലോ
ആഹ്
ഏഹ് ഇന്നട്ട് എന്താ ചിക്കനൊക്കെ കിട്ടിയോ?
ഉം ചിക്കനൊക്കെ കിട്ടി സാധനൊക്കെ റെഡിയാ
ഏഹ്
ഇന്ന് രാത്രിയെന്നെ ഏകദേശം ആഹ് പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെക്കണം അതുപോലെ പുഡിങ്ങും ഐസ് ഇത് പിന്നെ കസ്റ്റാഡ് ഫ്രൂട്ടൊക്കെ ക്കണ്ടാക്കുന്നത് അതൊക്കെ ഇന്ന് രാത്രിയെന്നെ സെറ്റ് ചെയ്ത് വെക്കണം
ആഹ് ഞാനും അങ്ങനെ തന്നെ ഞാന് പുഡിങ് ഇണ്ടാക്കാ വിചാരിച്ച്ക്കാണ്
ഏഹ്
പുഡിങ് ഇണ്ടാക്കണം വിചാരിച്ച്ക്കാണ് പറയാ കസ്റ്റാഡ് ഇപ്പൊ ഇവിടെന്ന് സൽക്കാരത്തിന്റെ അന്ന് കസ്റ്റാഡേന് ആഹ്
പിന്നെ വല്യ സീനില്ലല്ലോ
അതെന്നെ ഒക്കെ റെഡി ആയാ പിന്നെപ്പ നമ്മക്ക് വല്യ പണി അറിയാനൊന്നും ഇണ്ടാവില്ല പിന്നെ ഈ മക്കളേം കൊണ്ടാകുമ്പോ ഫുള്ളായിട്ട് നമ്മള് വിചാരിച്ച മാതിരി നടക്കൂല്ലേ
ഏഹ്
മക്കളെയും കൊണ്ടാകുമ്പോ നമ്മള് വിചാരിച്ച മാതിരി നടക്കൂല്ലറയ്
ക്കൂലേ
നമ്മള് വിചരിച്ചും വേം കയിച്ചിങ്ങാണ്ട് ആഹ് ഇന്ന ഇന്ന സംഭവം വേം കഴിച്ചാ നമ്മക്ക് പത്തണിയാകുമ്പത്തിന് ഒക്കെ കയി
പക്ഷെ മ നമ്മള് കരുതിയതൊന്നും പോലാ ഒക്കെങ്ങനെ ഒറ്റത്തടിള്ള ഓൽക്ക് നടക്കും ആ കെരുതിയ പോലെ കയിച്ചിലൊക്കെ
അതന്നെ ഒറ്റ് ഒറ്റത്തടി ഇള്ളോൽക്ക് ഒറ്റയ്ക്കും അല്ല കൊറച്ച് കുട്ടിയാളൊക്കെ വല്യതായോൽക്കും നടക്കും ഇതിങ്ങ് ചെയ്യാനായിട്ട് നിക്ക് നടക്കണ കുട്ടിയാളെക്കെ ഇണ്ടായാ ഒരിക്കലും അത് നടക്കൂല
ഷ്യന് പ്രാ പിരീഡ്സും അതിന്റെ മൂഡ് സ്വിംങ്സും കാര്യങ്ങളും എനിക്ക് അങ്ങനെ ആയാ ഭയങ്കര ദേഷ് ഒരു ഇതാക്കാര അപ്പൊ മോനാണെങ്കിൽ ചീഞ്ഞ്ങ്ങോണ്ടും രണ്ട് അടിയൊക്കെ കിട്ടി ഇന്നട്ട് എനക്ക് പാവം തോന്നാ പിന്നെ
ആഹ് അടിച്ചു കഴിഞ്ഞാല് നമ്മക്ക് പാവം തോനും
ആഹ് ഞാനാണെങ്കി ടോയി ആഹ് ഓ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം ഓന്റെ ടോയ്സ് എടുത്തെച്ച് പിന്നെയും കൊണ്ടന്ന് വലിച്ചിട്ട്ങ്ങാണ്ട്താക്കാ അപ്
നമ്മക്ക് ദേഷ്യം വരുവേ നമ്മള് ഇങ്ങനെ എടുത്ത് വച്ച് നമ്മക്ക് വയ്യാതെ ആകുമ്പളാണ് നമ്മക്ക് പ്രശ്നം ആഹ് നമ്മക്ക് വയ്യാതെ ആവുമ്പളെന്നെയാണേ നമ്മക്ക് ഇനിയിപ്പോ ഒരു പനി ആയാലും നമ്മക്ക് പനിച്ചാൽ ഒക്കെ നമ്മക്ക് മക്കളോട് ഓലു പറയണതും കേക്കൂലാ
പന്ത്രണ്ട് മണിയെക്കുമ്പോത്തിന് ഒക്കെ ഒരുങ്ങണം എന്നാലെ സമാധാനാ ഇത് ആ ഒരു മണി രണ്ട് മണിയായിട്ട് ഒന്നും അങ്ങ് ഒരുങ്ങണു ഇല്ലാ ഇവനാണിങ്ങനെ ചിഞ്ഞ്ങ്ങോണ്ടും അത് രണ്ടണ്ണം കിട്ടിയപ്പോ പിന്നെ തന്നെത്താനെ അടങ്ങി അങ്ങ് കുത്തിരുന്ന്
അത് കൊണ്ടാ കൊണ്ടാന്ന് പറഞ്ഞ് നടക്കും
അത് തന്നെയാണ് അത് കൊണ്ടാ കൊണ്ടാർഞ്ഞ് ചോയിച്ചു വാങ്ങാണ് ഓലെ അ അതന്നെയാണ് ഇവിടക്കെല്ല പ്രശ്നം
ഉം
ചോയിച്ച്‌വാങ്ങിയാണ്ട് ഒറങ്ങിപ്പോ എണീറ്റിട്ടില്ല പറഞ്ഞാതിനി എണീക്കുമ്പോത്തിന് ഇങ്ങനെ കോളിങ്ങ് ആഹ്‌ എണീറ്റ ഇഞ്ഞ് ഒരു തുച്ചിയിലേക്കാരം അപ്പോ നമുക്കി കോളിങ് ഇതൊന്നും ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അപ്പൊ ഉം ഇപടിഅങ്ങനെയന്ന ഒന്നിനും ആയിക്കൂല ഇപ്പൊ പനി അണ് ഇതുവരെ ഇന്നലെ രാത്രിക്കെ നല്ല പനിയാ അപ്പൊ ഞാൻ പറഞ്ഞു ചീഞ് മേത് ആ പി ചീഞ് മേത്‌ന്ന് ഇറങ്ങണ്ടേ ഇമ്മച്ചി കുളിച്ചണ്ട ഇന്ന് കുളിക്കാൻ പോകുമ്പോളും കുളിക്കണ്ടന്ന് ച്ചിൻ പിന്നെ ഇമ്മ ഇല്ലാണ്ട് ഇമ്മ ഫോൺ ഒക്കെ കൊടുത്ത് മെല്ലാ അഡ്ജസ്റ്റ് ചെയ്ത്‌ മോലെ കാണാതെ നിർത്തി
മക്കൾക്ക് വയ്യാണ്ടായാൽ തന്നെ നമുക്ക്
അയ് വെറെ ഒന്ന് ഇങ്ങട് നന്നായി ഇത് വരുമ്പോത്ത്ന്
ഭക്ഷണം കഴിക്കൂ നല്ലപോലെ അടങ്ങി ചെയ്താൽ തന്നെ നമുക്ക് പകുതി മുക്കാലും ആശ്വാസം
അതന്നാണ് അപ്പൊ നമ്മളെ പണിയെടുക്കാനും ഒക്കെ ഒരു സുഖുആണേ
പണിയറ ഈ മക്കളെ നോക്കലും ഒര്ക്ക് ഫുഡ് കൊടുക്കലും
അതന്നെ എണ്പണി പിന്നെ ഓല ശുശ്രൂഷിക്കലും ഓല കാര്യങ്ങളും ഇത് പനിഅസുഖംകൂടിയായാൽ പറയും വേണ്ടേ അല്ലാത്തപ്പളെ ആ അതന്നെയാണ് അല്ലാത്തപ്പളെ ചീച്ചിലാണ്
കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങുല്ല ഇങ്ങനെ കരയാ തോള്എടുത്ത് ഇങ്ങനെ നടക്ക
ഞാനും മിഞ്ഞാന്നൊക്കെ ഇതുപോലെന്നെയ്നു ഒറങ്ങാതെ കടക്കയ്ന്നു ഒറങ്ങാതെ ഓനെ നോക്കി അങ്ങനെ കുത്തിർക്ക ഒറങ്ങാൻ പാടില്ല
ആഹ്‌
അങ്ങനെ ഏതായാലും എന്ത ഇന്നിട്ട് ഇന്ന് ഇന്നിപ്പോ വൈകുന്നേരം
ഇന്ന് സ്പെഷ്യല് ഒന്നും ഉണ്ടാക്കില്ല ഇന്ന് വേഗം ഏൻ കള്ളപ്പണിക് നിന്ന്
ഇന്ന്‌വേഗം ഒണക്കമീൻ ഇണ്ടായിരുന്നു ഫ്രിജിൽഅതെടുത്ത് അങ്ങട്ട് പൊരിച്ചു മോൾക്ക് ഇഷ്ട ആണ് ഉണക്ക സ്രാവ്
ആഹ്‌
എലക്കറിം വെച്ചു
ആഹ്‌ അതോണ്ട് പിന്നെ കൊഴപ്പ ഇല്ലല്ലോ
ഇന്ന് വേഗം തട്ടിക്കൂട്ട്നാളെ തൊട്ട് വെറും അപ്പൊ ഇഞ്ഞ്
അല്ല ഇങ്ങൾക്കായിട്ട് വേറെ ഓരീ കിട്ടുവോ പള്ളിക്കന്ന് ബീഫ്
എന്ത്
വലിയ പെരുന്നാക്ക് ബീഫ് ഇങ്ങക്കായിട്ട് വേറെ ഒരി കിട്ടോ ഒരില് വേറണ്ടോ ചോയ്ച്ച
ഇല്ല ഇ പ്രാവശ്യം കൂടിയിട്ടില്ല ഇ പ്രാവശ്യം ഓരി ഞങ്ങള് ഇന്നപ്പം വാപ്പാന്റെ പേരിലാ കൂടല് വാപ്പ അജ്മീർക്ക് വെയ്ക്കണ് അപ്പൊ അത് ഇതാക്കാൻ പറ്റൂല്ലാന്ന് പറഞ്ഞു ഇനിപ്പം വാപ്പാര് ഇണ്ടായ കൊണ്ട് ഇപ്പോ മക്കളെ പേരില് കൊടുക്കണത് മോശല്ലേ
ആഹ് അല്ല പള്ളിക്കത്ത് ഒരി ങ്ങക്കായിട്ട് കിട്ടുവോ അത് തറവാട്ട്
ആഹ് അല്ലല്ല ഞങ്ങക്ക് ഞങ്ങക്കും കിട്ടും ഞങ്ങക്കും കിട്ടും പക്ഷെ ഞങ്ങള് ഓര് കൂടുതല് സാധാരണ ഞങ്ങള് ഓരി കൂടലുണ്ട്
ആഹ് ആഹ്
ആഹ് പള്ളിയില് അപ്പൊ ഇപ്രാവശ്യം അതില്ലാന്ന് പറയും അപ്പൊ അങ്ങനെ അജ്മീർ പോകോണ്ട് അ അപ്പൊ അതിന്റെ ചിട്ടക്ക് നിക്കണല്ലേ നമ്മള് കൊടു ഇതാക്കുമ്പോ അപ്പം കിട്ടൂല അപ്പൊ ഈപ്രാവശ്യം ഇല്ല അതൊഴിവായി ഞങ്ങൾക്കുണ്ട് കേട്ടോ ഇതുണ്ട് ഇത് ഉണ്ട് ഇത് പള്ളിക്കാ
ഏഹ് ഞാൻ വിചാരിച്ച് ഇനി തറവാട്ട് വീടെല്ലോ ഇനി അവിടക്കന്നെ ഉള്ളൂ വിചാരിച്ച് എല്ലാർക്കും ഇല്ല
എത്ര വീട് നമ്മള് പള്ളിയിൽ രജിസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് കിട്ടു അല്ലോ അപ്പം പള്ളിന്റെ വരിസംഖ്യയും കാര്യങ്ങളൊക്ക കൊടുക്കുന്നതല്ലേ
അങ്ങനെ കിട്ടും അപ്പം ഇനി നിങ്ങള് വേറെ ചേർത്തുക്ക്ണോ ഇല്ലയോ അറിയാൻ വേണ്ടി ചോദി ഇനി കുറച്ച് ദിവസം ഏതാലും ബീഫ് നല്ലോണം
ബീഫ് നല്ലോ ഉണ്ടാവും ആഹ് ഇവിടെ അധികം ഒന്നും ഇല്ലാണ്ടാവില്ല രണ്ടര മൂന്ന് കിലോന് അത്രേ കിട്ടുള്ളൂ
ഏയ് അത്രേ ഉള്ളൂല്ലേ ഞങ്ങള് ഇവിടൊക്ക അഞ്ച് കിലോന് ആറ് കിലോനൊക്കെ ഉണ്ടാവും
ആഹ് ഇവിടെ അത്രൊയൊന്നും ഇല്ല
ഉം
ഇവിടെ വല്യ മഹല്ലാണ്
ആഹ് ഇവിടെയും വല്യ മഹല്ലാണ് പക്ഷെ അറവ് നല്ലോണ്ണം ഉണ്ടാവും ആഹ് അവിടെ എണ്ണം നല്ലോ ഉണ്ടാവും അവിടെ നല്ല മാറ്റം
പിന്നൊക്കെ ഈ ഓരിയാവോണ്ടേ എല്ലാരും അവനാരും ഒരിക്കൊണ്ടേ കഴിഞ്ഞാ പിന്നെ അതിന്ന് ഓരി വെക്കാൻ ഉണ്ടാവില്ലല്ലോ
അതന്നെ ഇപ്പൊക്കെ ഒരു ഓരി കൂടല്
ആഹ് ആഹ് ഇപ്പൊക്കൊരു ഓരിക്കൂടല് അല്ലേ
ആഹ് എതായാലും ഇങ്ങട് എന്താ പെരുന്നാൾക്കുള്ള ഒക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെ
ഇല്ലേ ഒക്കെ രാത്രി ഇപ്പൊ ഞാനെ പിന്നെ കൊറച്ച് പിന്നെ തറവാട്ടില് എടെ എളയച്ചന്റെ വീട്പണി നടക്കുവാ അട്ന്ന് തെങ്ങ് വെട്ടീക്ക്ണ് അപ്പം പട്ട കൊടുന്നത് ഉമ്മ ഇങ്ങോട്ട് കൊടുന്നന്നീനി ഇപ്പൊ നാളെ വീട്ടിക്ക് പോകുമ്പോത്തേന് ഇത് ചൂലാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോ അത് ആക്കാരം
ആഹ് അതാണ് അമ്മായിമാര് കൊണ്ടന്ന് തരുമ്പം പല പ്രശ്ന ണങ്ങളും ഉണ്ടാവും
ആഹ് അപ്പൊ വേഗം നാളെ ഇവര് വരുമ്പോത്തേന് ഇത് ചൂലാവണം
അതന്നെ
മകൻ ഇന്ന് ഉറങ്ങിയതിന് പിന്നെ വേഗം ഇന്റെ പരിപാടി ഇതാണ്
ആഹ് അത് ശരിയാണ് അത് ഇങ്ങത്തന്നോ ഞമ്മള് അഥവാ അവിടെ ട്ട് പോയാല് ആഹ് ഓക്ക് ഇപ്പം കൊണ്ട് കൊടുത്തിട്ട് ഓക്ക് വല്യ ആയിട്ടില്ല ആഹ്
ഇതൊക്കെ പൈസ കൊടുത്താ കിട്ട്ണ സാ നല്ലേ നമ്മള് കൊണ്ടോയി കൊട് തയ്ന് വില ഇല്ലാ പറയും ഉം അപ്പൊ പിന്നെ അയ്നും കുറ്റം നിക്ക്ണില്ല
വേഗം നന്നാക്ക എന്നല്ലാതെ അള്ളാ ഒക്കെ പറഞ്ഞ മാതിരി പിന്നെ ഏതായാലും ബേക്കില് ഇങ്ങനെ നിന്ന് റെഡി ആക്കടേ ഇനി വീട്ടിൽ പോയാ കുറച്ച് ദിവസം നിക്കുവോ
ഇല്ല ഞാന് ഇപ്പൊ മാറി താമസം തുടങ്ങിയാൽ പിന്നെ നമ്മുടെ നിക്കലൊക്കെ കണ ക്കന്നെയ്ക്കാരം ചെടികള് കാര്യങ്ങള് നനക്കല് മറ്റേത് പറഞ്ഞങ്ങാണ്ട് ഇനിപ്പം സമയും ഇല്ലല്ലോ നിക്കാന് ഇനിപ്പോ സ്കൂളും തുറക്കാനായില്ലേ
ആഹ് ഞായറാഴ്ച ആയിരിക്കും പോരാ ആഹ്
ഉം ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് പോരണം
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഇപ്പൊന്ന് കയിഞ്ഞ പറഞ്ഞാ അത് നമുക്ക് നിക്കണം ഇനിയിപ്പോ സ്കൂൾ തുറന്നാ ഇപ്പൊ കഴിഞ്ഞില്ലേ നിർ
ഉം ആഹ് എനിക്ക് പിന്നെ പിന്നെ സ്കൂൾ മദ്രസ് ഒരുമിച്ചായൊണ്ടേ ഞങ്ങൾക്ക് വെള്ളിയാഴ് ച്ച വെള്ളിയാഴ്ച്ച സ്കൂളിട്ടാ പോവും
ആഹ് അങ്ങനായാ ഇങ്ങക്ക് സുഖാണ് പറഞ്ഞമാതിരി അല്ല ഇങ്ങളെ വീട്ട്ന്ന് പോവാൻ കയ്യിലുണ്ടാവില്ലല്ലേ
ഇല്ലില്ലേ വീട്ട്ക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാമ എന്റെ വീട്ടിന്ന് മുക്കാ മണിക്കൂർണ്ട്
ആഹ് ചിലവൾക്ക് ഏത് മുക്കാ മണിക്കൂറയാലും ചിലവൾക്കൊക്കെ സ്കൂൾ ബസ് ആയി കൂടെ ഒക്കെ റോട്ടുണ്ടാവുവല്ലോ
ഇത് ഇതല്ല ഇത് റൂട്ടില്ല ഇന്റെ വീട് കുറച്ച് ഉള്ളേരിക്കാണ്
ആഹ് അങ്ങനെ ആകുമ്പളോക്കെ നമുക്ക് പക്ഷേ അങ്ങനെ ഉണ്ടായാലൊക്കെ നമുക്ക് നമ്മളെ വീട്ടിൽ പോകാനും ഒക്കെ സുഖമാണറി ഒക്കെ പറഞ്ഞാതിരി സ്കൂൾ തുറക്കുമ്പോളും നമുക്ക്‌ സ്കൂൾ തുറക്കുമ്പോ ആഹ് ഒരു ഇതുള്ള ടെൻഷനും ഇതൊന്നും തോന്നുല്ല വീ ട്ട്ക്ക്‌ പോവാൻ കഴിയല്ലോ എന്നല്ലതില് പിന്നെങ്ങക്കെക്കെയാണ് മദ്രസോ സ്കൂളോക്കെ ഒന്നി ച്ചായതൊണ്ട് പിന്നെ പ്രശ്നോല്ല
അങ്ങനെ ഒന്നിച്ചയൊണ്ട് പ്രശനോല്ല ഇപ്പൊ പിന്നെ ഒറ്റക്കായൊണ്ട് പ്രശ്നോ തോന്നുമ്പോ പോകാം മറ്റേത് നമുക്ക് പോട്ടെ എന്നുള്ളരു പെർമിഷൻ വേണ്ടേ
അതുണ്ട് പിന്നെ ഇളച്ചയാള് ഇല്ലെങ്കിൽ ഈ ആഴ്ച ഇളച്ചയാള് പോകണെങ്കിൽ ഏയ് ഇനി ജ്ജ് പോണ്ട
ആഹ് ആഹ് ആദ്യ ആരാ പോയി വന്നു മാസം തികഞ്ഞോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഹ് അതൊക്കെയാണ് ഇതക്കി മുഴുവനായി കിട്ടുമ്പോഴേക്കിന്
ആതന്നെ ശരിയാണ് പറമ തിരി എല്ലാ തറവാട്ടിലവുമ്പോ നമ്മുക്ക്‌ എല്ലാ തർത്തും വെള്ളക്കും പ്പിച്ച് ഇ മാറി ദൃപതിപ്പെടുത്തി ഓല് ആഹ് പൊയ്ക്കോളിന്ന് പറയണം ഇങ്ങോട്ടൊക്കെ പോകാൻ പ റ്റുള്ളൂ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞാതിരി അവിടെ എത്തുമ്പോ അത് സ്വന്തയിട്ട് ആയാ നമ്മക്ക് നമ്മള ഇഷ്ടം പോല എപ്പളും പോവേം ചെയ്യാ പിന്നെ ആണുങ്ങൾക്കും പ്രശ്നോണ്ടാവുല്ല ഒറ്റയ്ക്ക്‌ ആവുമ്പോ ഒൾക്കും പ്രശ്നവില്ല അവിടെ തറവാട്ടിലാവുമ്പോ ഓൾക്കും ഇമാ
ഇമ്മാനോട് ചോയിച്ചിട്ട് പൊക്കൊളിന്ന് പറയും
ആഹ് ഉമ്മാന്റെ സമ്മതുണ്ടോ എന്ന പൊക്കൊളി പറയും അങ്ങനെന്നെയണ് ഒക്കെ
അതെന്നെ എല്ലാടുത്തും കഥ
മറ്റേ വീടായാ പിന്നെ നമ്മള ഇഷ്ടം പോലെ നമ്മക്ക് എന്താ കൊണ്ടുരം നമ്മക്ക് എന്താ എന്തും ചെയ്യാ നമക്ക്‌ എവിടക്കും പോക ഒരാൾ ഉം ഒക്കെ മക്കക്കായലും തൃപതിയാകും നമ്മളൊരു വേറെ വന്ന് ഓലാ ഇഷ്ടത്തിന് ഉണ്ടാക്കുമ്പോ കുട്ടിയ ക്കന്നെ എന്തോരു സന്തോഷായിരിക്കും കിട്ടാതെ കിട്ടണ സാധനങ്ങളൊക്കെ കിട്ടുമ്പോളെ ഭൈ ആഹ് ഭൈ മക്ക ക്ക് ഭയങ്കര ത്രില്ലിങ് ആയിരിക്കും അത് ഓൽക്കതൊരു പറഞ്ഞാതിരി ഭയങ്കര രസല്ല സംഭവയി
ആഹ്
ആലോയിച്ച പാവണ് മക്കള ആലോയിച്ച ഒരു കാണക്കിന് ആലോയിച്ച ഒരു കണക്കിന് ആലോയിച്ച അവിടെ ആലോയിച്ചപ്പോ നമ്മുക്ക് നമ്മള മക്കള പാവം തോന്നും പക്ഷെ നമ്മക്ക് ഒറ്റക്കകുമ്പ നമ്മള സ്വാതന്ത്രത്തിലാവുമ്പോ നമ്മളെ മക്കളെ എത്ര കൊടുത്താലും നമ്മുക്കൊരു ഇത് തോന്നൂലല്ലോ
താ ഇതാവോല്ല
ഉം എന്നായിക്കോട്ടെ ഏതായാലും ഞാൻ പിന്നെ വിളിക്കണ്ട് ഏതായാലും
ആഹ് ഓക്കെ ഓക്കെ